ഹലോ കേക്കാമോ ഹലോ
ആഹ് കേൾക്കാം കേൾക്കാം
ആഹ് ഫുഡ് കഴിച്ചോ
ആഹ് ഫുഡ് കഴിച്ചു അവിടെയോ
ആഹ് കഴിച്ചായിരുന്നു എന്താ സ്പെഷ്യല്
സ്പെഷ്യലൊന്നുമില്ല കാപ്പിയുണ്ടാക്കി
ഓഹ് ആഹ് ഇവിടെ ഇവിടെ അങ്ങനെ സ്പെഷ്യൽ ഒന്നുല്ല ഉം എന്നത്തേയും പോലെ എന്നത്തെ പോലെ തന്നെ ഇവിടെയും കാപ്പിയൊക്കെ തന്നെ
ആഹ്
ആഹ്
ഇവിടേം കാപ്പി തന്നെ
മഴേണ്ടാര്ന്ന്
കേട്ടില്ല
മഴേണ്ടാരുന്നു
മഴതാ ഇപ്പോഴും പെയ്യുന്നുണ്ട് നല്ല പെയ്യുന്നുണ്ട് പുറത്ത് മഴെ ഇപ്പഴും നല്ല പോലെ പുറത്ത് പെയ്യണുണ്ട്
ആഹ് ഇവിടെ ഇണ്ടാരുന്നു മഴ ആഹ് ആഹ് ഇവിടെ നല്ല നല്ല രീതിക്ക് മഴേണ്ട് മഴെയുണ്ട് നല്ല കാറ്റും ഉണ്ട് മഴയായിട്ട്
ആഹ് അതെ അതെ തണുപ്പുഒണ്ട് നല്ല തണുപ്പുണ്ട് ഇവിടെ ദാ രാത്രിയാലും രാവിലെ ആയാലും എല്ലാം തണുപ്പന്നെ നല്ല തണുപ്പ
എന്തോ
ഉം അല്ല സ്ഥലം എവിട്ടരുന്നു ചേച്ചി
കേട്ടില്ല
സലം സ്ഥലം
ഇല്ല നിങ്ങള് ആഹ് നിങ്ങള് ആഹ് ഫുഡൊക്കെ ഒരുപാട് കഴിക്കുന്ന ആളാ
ഇല്ല ഇല്ല വലുതായിട്ടൊന്നും ഫുഡൊന്നും കഴിക്കാറില്ല
ഓഹ് അതെയ ആഹ് ആഹ് ആഹ് ആഹ് ഇഷ്ടപ്പെട്ടത് ഏത് ബിരിയാണി ച്ച് അങ്ങനെ അങ്ങനെക്കെണ്ട ബിരിയാണി സദ്യ അങ്ങനെക്കെണ്ട
അങ്ങനെ ഒന്നുംല്ല എനിക്ക് ആഹ് എനിക്ക് സദ്യയാണ് ഇഷ്ടം
ഓഹ് നിങ്ങ് ആഹ് ആഹ് ആഹ് ആഹ് നമ്മള ഈ സൈഡിലോട്ടൊക്കെ ബിരിയാണിയ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്
ഏങ്ങ് താ ഓക്കേ ഓക്കേ എനിക്ക് അങ്ങന പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുംല്ല പക്ഷെ ഊണാ ഇഷ്ട
ഓഹ് മഴയായോണ്ട് ഈ തുണികളൊക്കെ കഴികിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ തുണികളൊന്നും കഴികിട്ടിട്ട് ഉണങ്ങിട്ടില്ല
മൊത്തം തണുപ്പടിച്ചി ച്ചിട്ട് കുതിർന്നിട്ടാള്ളെ ഇനി എല്ലാം കണക്കന്നെ മഴയായി കഴിഞ്ഞ വെയിലാവാൻ വേണ്ടി നിക്കും വെയിലാവാ കഴിഞ്ഞാ മഴയായി മഴയായാ മതിന്ന് തോന്നും അങ്ങനെക്കെയ
ആഹ് പെയ്ത്കയും തുണിയൊക്കെ എടുത്ത് അകത്താണിട്ടെക്കണെ പൊർത്തൊക്കെ ഇട്ട് നനഞ്ഞിട്ടുണ്ടാരുന്ന് ഇപ്പൊ പിന്നെ എല്ലാം പെറക്കി വാരി അകത്തിട്ടിട്ടുണ്ട്
ഹും ഹും ഹും ഇവിടെ നം നമ്മള് പ്ലാസ് റ്റിക്ക് വലിച്ചു കെട്ടിയിട്ടാള്ള ഇനി ഈ മഴ എങ്ങാനം പെയ്താലോന്ന് വിചാരിച്ചിട്ട് എല്ലം മിഷീൻലിട്ട് ഉണക്കി കൊണ്ടി രിക്കുമ്പഴത്തേനും മഴയും പെയ്യും
അഹ് ആഹ് ഇവിടെ ഞങ്ങടെവിടെ മിഷീൻലിടാൻ പ്ലഗ്ഗ് കണക്ട് ആവൺല്ല
ആഹ് ഹാ ഹാ ഓഹ് അങ്ങനെയാ
ഇത് തന്നെയാ തുണികളൊക്കെ കഴുകി പെറക്കി ഇടാറ് ആഹ്
നിങ്ങള് അങ്ങനെ പ്പച്ച് കേക്കണ്ണ്ട് എക്കോ ഉണ്ട് കെട്ടാ
ആഹ് ആഹ് ആഹ് ആഹ്
ഉം നെറ്റിഷ്യു ഉണ്ടവിട
ആഹ് നെറ്റ് ഷ്യു ഒണ്ട്
ആഹ് അത് ഈ മഴേ ഴ ഇല്ലേ മഴ മഴയായോണ്ട ഇങ്ങനെ നെറ്റിഷ്യു വന്നെ
ആഹ് അതെ അതെ. ഞാൻ പിന്നെ നെറ്റി ഷ്യു ആയോണ്ട് ഡെയ്ലി ഡാറ്റയും കൂടെ തീർന്ന പ്പഴത്തേക്കും ഞാൻ ചാർജ് ചെയ്തിട്ടായിരു.
ആഹ് ഹാ ഹാ ഹാ ഹാ ഓ.. അങ്ങനെ ആ മഴയായോണ്ട മഴയായോണ്ട് ഇവിടെയും നെറ്റിഷ്യു ണ്ട് നല്ലോം കേക്ക നല്ലതു വലയുണ്ട്. എടകക്കെടക്ക് ഇങ്ങനെ നെറ്റ് പോയിട്ട്. എങ്ങനെ ബ് തീരെ റേഞ്ച് ഇഷ്യൂ എല്ലാം. കണക്കന്നെ.
ഞങ്ങടെ ഇവിടെ പിന്നെ ഫോറസ്റ്റ് ഏരിയാണ്, അപ്പൊ പിന്നെ കണക്കിന് കണക്ക് തന്നെയാണ് റൈഞ്ചക്കെ.
ആഹ് ഹാ ഹാ
പിന്നെ വൈഫൈ ഒണ്ട് ആ വൈഫൈ ഉണ്ട് പക്ഷെ ഇപ്. ഇപ്പ കണക്ടല്ല. വൈഫൈയുടെ ചാർജൊക്കെ തീർന്ന് കടക്കണപ്പൊ പിന്നെ ഡെയിലി ഡാറ്റ പിന്നെ എവിടെ ആവാനാണോ ഒരു ജീബിക്ക് എങ്ങാണ്ടാണ് ചെയ്തിട്ടെക്കണേ അത് പിന്നെ തീൽ മെഴുത്തിക്കും അ ചാർജെയ്ത് വീണ്ടുഅങ്ങിടും അത്രയൊക്കെ തന്നെ.
ആഹ് അപ്പ പിന്നെ കണക്കിയന്നെ.
ആഹ്
ആഹ് തിപ്പോ ഈ മഴയും കൂടി ആയാണ്ട് എല്ലായിടത്തും കണക്കന്നെരിക്കും. ഇതാകെകൂടി, ആകെ കൂടി കിട്ടണ ഒരു ജീബി വരെ. വെള്ളപ്പൊക്കം, ആഹ് ഇവിടെ അടുത്ത് കൊർച്ച്. സ്ഥലങ്ങളിലൊക്കെ റോഡില് ക്കെ നല്ലോണ്ണം വെള്ളം കേറിയിട്ടുണ്ട്. തടാകായിന്ന് പറയണേ ക്ക, നല്ല വെള്ളം കേയറിട്ടുണ്ട് വണ്ടിഒ ട്ടിക്കാനൊന്നും പറ്റ്ൺല്ല. തൊഴഞ്ഞ് പോവേണ്ട അവസ്ഥയന്ന്.
ല്ല വെള്ളവായിട്ടുണ്ട്.
ആ ഇവിടെയും സിറ്റി സൈഡിലോട്ടൊക്കെ ഏറ്റവും കൂടുതൽ ഈ ഹൈ. ആഹ് ഹൈവേലേക്ക് പണി നടക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഇതായിട്ട് ആഹ് തെന്നെ. അതിന്റെയൊക്കെ തായിട്ട് വെള്ളം കെട്ടി നിന്നിട്ട് ഒര് ന നല്ലോണ്ണം ആവണുണ്ടന്ന് പറയ്ണെ ട്ട് ഇതീ വെള്ളത്തിനൊഴുകിപ്പോവാനും ചാൻസില്ല
അടങ്ങിയിരിക്കുന്ന മയില് വേസ്റ്റൊക്കെ കയറി അതന്നെ.
ആഹ് അതന്നെ. ഈ നമ്മളെവിടെയെക്കെ ആയാലും വീടിന്റെയൊക്കെ ഫ്രണ്ടുകളും വെള്ളം കെട്ടിനിന്നാ നമുക്കൊരു ഇത് ക്കതന്നെയല്ലേ ഒര് അസ്വസ്ഥതയായിരിക്കൂലേ, ആഹ് പ്പേ ശരിയണീ നടന്ന പോണ ആൾക്കാർക്കൊക്കെ നല്ല നല്ല ബുദ്ധിമുട്ടായിരിക്കും.
അതെ അതെ അതെ.
ആഹ്
ഭയക്കരിതാ ബസ്സിലൊക്കെ പോയാലും ഇപ്പ അറിയാൻ പറ്റും ടു വീലറിലൊക്കെ പോണവർക്ക് നല്ല ബുദ്ധിമുട്ട് താ ഈ വലിയ വണ്ടിയിലൊക്കെ പോണോര് വെള്ളമൊക്കെ അടിച്ച് തെറുപ്പിച്ച് ആകെ കുളവായി പോവും. ഒന്നാമത് സ്കൂള് തുറന്ന സമയം പിള്ളേരൊക്കെ സ്കൂളിൽ പോന്നതല്ലേ?
അത്ന്നെ സ്കൂളിൽ പോണ പിള്ളേരെ കാര്യമാണ് ഏറ്റവും ഇഷ്ടം അവർക്കൊക്കെ യൂണിഫോം ഉണങ്ങിയിട്ട് ഇടാനും പറ്റത്തില്ല പ്രത്യേകിച്ച് ബോയ്സിന്റെ കാര്യം ഈ പാാന്റ് ഒക്കെ ഉണങ്ങിട്ട് കുട്ടി ഇടുകാന്ന് പറഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ട പാന്റൊക്കെ നല്ല കട്ടിയ അല്ലേ ആഹ് നാ
കിട്ട്ണോ
ആഹ് ഗേൾസിന്റെ ആഹ് ഗേൾസിന്റെ ഡ്രസ്സ് ആണെങ്കിൽ അവർക്ക് കോട്ടരുന്നാലും രക്ഷപ്പെടാൻ പറ്റും കാരണംന്ന് വെച്ച് ൽ ടോപ്പ് ഇട്ടതിന് ശേഷമല്ലേ കോട്ട ഇടേണ്ടേള്ളൂ. അതുകൊണ്ട് അധികം നനവ് അടിക്കത്തില്ല മറ്റേത്
പക്ഷേ പാൻസ് വരുന്ന പിള്ളേർക്ക് ബുദ്ധിമുട്ടാണ് കാരണം വച്ചാ പാൻസും കോ ട്ടും ഒരേ മെറ്റീരിയലാവുമ്പോഴത്തേക്കും ഭയര ബുദ്ധിമു ട്ടാണ് ഷർട്ട് മാത്രമേ നല്ല പാകത്തിന് ഉണങ്ങി കിട്ടൊള്ളൂ
ആഹ് ഇപ്പൊ അടി മിക്ക സ്കൂളുകളിലും പാന്റ് ഷർട്ടും കോട്ടുക്കേ ഗേൾസിന് ടോപ്പ് കുറവ അങ്ങനെ വരുമ്പഴും ഇത്തി കഷ്ടപ്പാട് തന്നെയാ
ഇവിടെ എല്ലാ സ്കൂളിലും കോളേജിലും ക്കെ ഇത് തന്നെയാണ് പാൻസും ഷർട്ടും പിന്നെ കോളേജിൽ വരണ കൊറച്ഗവൺമെന്റ് പോളി അങ്ങനെള്ള കൊറ ശീ ഗവൺമെന്റ് കോളേജില് മാത്രെ ടോപ്പ് പറഞ്ഞുള്ളൂ ആഹ് ബാക്കി
ആഹ് ആഹ് അതന്നെ അങ്ങനെ അത് അത് അതൊക് ക്കെ തന്നെ മഴ മഴ വന്നു കഴിഞ്ഞാ ആകെള്ള ഇതൊക്കെ തന്നെയാ ഇങ്ങനെ തുണി അഴെല് തുണി ഒറ ക്കാ പറ്റാതിരിക
അത് പയങ്കര ബുദ്ധിമുട്ടാണ്
ആ ഒന്ന്‌ മര്യാദക്ക് പുറത്തിറങ്ങപറ്റില്ല എന്നാ മഴ പോയിട്ട് വ വെയിലായിക്കഴിഞ്ഞ ഇയിനെക്കാട്ടിയപ്പറം ആഹ് മഴ പിന്നെ സഹിക്കാം പക്ഷെ വെയിലായാലാണ് സഹിക്കാപറ്റാത്ത ചൂ പറ്റാണ്ടവ
പയങ്കര ബുദ്ധിമുട്ടാണ് ആഹ് പിള്ളേരൊക്കെ ഉള്ള വി ട്ടിലൊക്കെ ആണെങ്കി പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഇടക്കൊക്കെ കണ്ടില്ലേ വേനൽക്കാലോമ് കായപ്പോഴത്തേക്കും പാമ്പും മറ്റു എഴജന്തുക്കളൊക്കെ
ആഹ് അതെ അതുപോലെ തന്നെ നമ്മള് ഈ വേനൽക്കാലാകുമ്പോ കറക്റ്റ് ആ ടൈമില് തന്നെ ഇടയ്കിടയ്ക്ക് പവർകട്ട്‌ വരും വരുമ്പോ ചെറികുട്ടികളുള്ളവീടുകൾക്ക്‌ പയങ്കര വെഷമായിരിക്കും പ്രത്യേകിച്ച് രാത്രി സമയങ്ങള് നമ്മളി ഉഷ് ണം സഹിക്കാവേണ്ടിട്ട് കഷ്ടപ്പെടുന്നു ആഹ് അപ്പൊ ഈ ചെറിയ കു കുട്ടിയോലൊക്കെ ആണെങ്കിഒട്ടും പറ്റൂല അവർക്ക് ഡ്രസ്സ് ഡ്രസ്സല്ലാം മാറ്റി കൊടുത്തിട്ട് എങ്ങനെ വീശി കൊടുത്താൻ അവർക്ക് പറ്റൂല്ല ആ ഇപ്പഴ്ത്തെ കാലാവസ്ഥയാണ് പറയാൻ പറ്റും കാലാവസ്ഥ എല്ലാം മാറി മാറി വരിയല്ലേ അപ്പൊ പിന്നെ അതിനിപ്പോ അതിനൊരു റൊട്ടീനില്ല
ഉം എന്തെയാപറ്റും എങ്ങിനെക്കെ തന്നെ മാറിതിരിഞ്ഞും
ആഇപ്പഴത്തെ കാലാവസ്ഥയാലും ഒരു റൊ റൊട്ടീനില്ല മാറിയും തിരിഞ്ഞു വെക്കെയാ വരുന്നേ മ്മ് പ്പം എല്ലാ തവണയും മ ജൂണില് വരെണ്ട മയ പെയ്യാതിന് മും ചിലപ്പോം മുമ്പേ പെയ്യും അതിന് ശേഷം പെയ്യും ജൂണ് കയ്ഞ്ഞിട്ടും പെയ്യും വേനലൊക്കെ സാധാരണ ജെനുവരി ഫെബ്രുവരി ആഹ് ടൈമിലാ
അങ്ങ് കൊല്ലെത്താന്നോ
ആഹ് പഷെ പണ്ടത്തെ വേനലൊക്കെ നമുക്ക് സഹിക്കാം പഷെ ഇപ്പഴത്തെ വേനലൊന്നും സയ് ക്കാനേ പറ്റണ്ല്ല സത്യം നമ്മള് കറക്ടങ്ങ് ആഹ് ആഹ് നമ്മള് ശൂന്യാകാശത്ത് പോയിട്ട് കറക്റ്റ് ആഹ് സൂര്യന്റടുത്ത് പോയണക്ക്
അങ്ങനെ പൊറത്തോട്ടിങ്യാനാണ് കൊട കൊടനിവർത്തണ സെക്കന്റിലങ്ങ് വിയർക്കും
ആഹ് ശെരിയാ ന ഇത് ചെ ചെലആൾക്കാർക്കൊക്കെ വിയർപ്പിന്റെ രോഗവി ജസ്റ്റ് ചുമ്മാര്ന്നഴിഞ്ഞാ തന്നെ ഈ ഉഷ്ണം കാരണം പെട്ടെന്ന് വിയർക്കും
അത്പിന്നെ ഇപ്പം മഴ പെയ്തെറങ്ങീട്ടും വല്ല്യ കാര്യോന്നുംല്ല ചൂടൊണ്ട് നല്ല
അതെന്നെ
ചെല സമയത്ത് മാത്രെ ആഹ് ചൂടിന്റൊരിതൊള്ളു മരൊക്കെ പെയ്യണെങ്കിലും ചൂടൊക്കെ നല്ലപോലെണ്ട്
ആഹ് ആഹ് സമയം പിന്നേം ഗുഡ്ഡ പാടത്തും വരുമ്പത്തുല്ല കളിക്കാൻ പോണ പിള്ളേര്ങ്ങനെ ഓ കളിച്ച് ചെയ്യെടുത്ത് ഇങ്ങനെ മൊത്തം വിയർ ത്തൊയ്കി ഒര് വല്ലാത്തൊരവസ്ഥയിലായ്ര്ക്കും കേറി വരുന്നത് അവർക്കും
ആഹ് ഞങ്ങടെവ്ടെ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുംല്ല പാടോം വരമ്പോന്നും ഇല്ലാത്തത്കൊണ്ട് വല്ല്യ സീനൊന്നുല്ല
ആഹ് ഇവിടാ അങ്ങനെയൊക്കെ ഇവിടെ ഇവിടെ ഇങ്ങനെ കുട്ടികൾ കളിക്കാൻ പോണ കുട്ട് ട്ടികളെല്ലാം മൊത്തം ഇങ്ങനെ കുളി കളിച്ച് എഴ്‌ത്ത്
അവർക്ക് വെയിലന്നോ മഴയൊന്നോ ഒന്നും ഇല്ലല്ലോ അവർക്ക് കളിക്കുന്ന അവർ ഇപ്പൊ അവന്മാര് അവർടെ ചൈൽഡ്ഡുഡ്
ആഹ് അത്പ്പോ ശരിയന്നെ വെയിലത്തായാല് ഇപ്പം മഴയത്തായലും മഴയത്തും പോയിട്ട് ഈ വ വയലിലൊക്കെ ഇറങ്ങിട്ട് ഫുട്ബോള് കളിക്കണ കാൺനെന്ത് രസ്സന്നാലും നനഞ്ഞെടുത്തവർക്കാ പ ഒന്നാതി സ്കൂള് തൊറന്നിരിക്ക്ണ സമയല്ലേ വാ മഴയല്ലായ് ട്ട് മൊത്തോം പനി പിടിച്ചക്ക്ട്ട്
ആഹ് അത് ഭയങ്കരിതാവർക്ക് ഇത് തൊറന്നില്ലെങ്കിലും തൊറന്നാലും ഒരേ ഇതന്നെ
ആഹ് അത് ശരിയന്നെ എല്ലാ ആഹ് പിന്നെ എന്താ അവടെ വിശേഷെന്താ
കിഡ്ഡിലെണ്ണെ ഇവിടെ എടവിട്ട് എടവിട്ടാണ് പെയ്യുന്നത് എന്നുവെച്ചൊരു അരമണി ക്കൂർ ഡിസ് ഡിസ്റ്റൻസ്‌ട്ട് കിഡ്ഡില്ലവായ്ട്ടങ്ങ് പെയ്യും അതും നല്ല മഴയാന്ന് നല്ല പെര്മഴയാ
ആഹ് ഇവിടേം ഇന്നലെ ഇന്നലെ ഇരുന്ന ഇരിപ്പില പെട്ടെന്നെന്റെ ഫോണൊക്കെ സൈലന്റാരുന്നു പഷെ പെട്ടെന്നൊരു ഫ്ലാഷ് മെസ്സേജ് പോലെ വന്നിട്ട് ഭയ്ങ്കര അഹ് ശബ്ദത്തില് ഫോണിങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് സൗണ്ട് ഒണ്ടാക്ക്വാ അടുത്ത രണ്ട് മണിക്കൂറില് കട്ത്ത മഴയാന്ന് പറഞ്ഞാ ആഹ് ഞാൻ പേടിച്ച്പോയി ഞാൻ വിചരിച്ച് ഫോണെങ്ങാനും പൊട്ടിത്തെറിക്കാൻ പോവാണെന്ന് അതെല്ലെ ആഹ് ഓക്കെ ഓക്കെ ശെരി ആഹ് വെക്ക്യാ ഉം